ഹലോ ഹലോ ഞാൻ വിചാരിച്ചെടുക്കത്തില്ലായിരിക്കും ന്ന്. ചാൻസങ്ങ് പോയ ഇനി ഞാൻവച്ച് കാ കാണില്ലായിരിക്കുംന്നു
സായാഹ്ന വന്ദനം.
അല്ല രാത്രിയായില്ലേ ശുഭനിദ്ര സുഖം നിന്ദ്ര സമയായി.
ആഹ് അതെ ശുഭരാത്രി ശുഭരാത്രി
അതെ ശുഭരാത്രി.
ശരിക്കും ഈ നൈറ്റ്ന്റെ ഇഗ്ലി ഈ മലയാളം ശുഭരാത്രിന്നാ? നല്ല രാത്രി
ആഹ് ആഹ് നല്ലരാത്രി ശുഭരാത്രി ശുഭരാത്രി സുപ്രഭാതം സൂ സൂവിന്റെ അർഥം നല്ലത് ന്നാ എപ്പഴും.
ഓഹ് അരിയാം
ഊം
ഇപ്പ എനിക്ക് നിന്നെപ്പറ്റിയൊന്നും മിണ്ടാൻ ഞാനായിട്ടില്ല
ഉം എനിക്കുണ്ട്
ആ മേഖലയിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു
നാളെ നമുക്ക് പരീക്ഷയാണോ അവിടെ
മിക്കവാറും
ഉണ്ടല്ലേ പാഠപുസ്ത പാഠപുസ്തകങ്ങളൊക്കെ വായിക് ക്കാറുണ്ടോ നീ
ഇല്ല
പാഠപുസ്തകങ്ങൾ വായിക്കണം
എനിക്കത് വായിക്കുമ്പഴേക്കും മടുക്കുവാ സ്കൂൾ ടെക്സ്റ്റ്‌ വായിക്കുമ്പ പാഠപുസ്‌തകം വായിക്ക
മടുക്ക മടുക്കരുത് ഞങ്ങക്ക് പരീക്ഷ ഇടുന്ന കൂട്ടതിൽ നീയും ആ സ്കൂൾ ടെക്സ്റ്റങ്ങ് വായിക്കണം. എനിക്കും മ മടുക്കും പക്ഷെ ഇപ്പ ഇട്ടേക്കുന്ന ഒമ്പതാം ക്ലാസ്സിലേക്കെ സ്കൂൾ ടെക്സ്റ്റ് ഭയങ്കര വലുതാ
ഉം ഉം
രാജവംശം ജനാധിപത്യം ഒന്നും ഒന്നും ബന്ധമില്ലാത്ത കുറെ സാധനങ്ങള്
ഉം
ആം ആ ആ നമ്മുടെ ഞാൻ ബുധനാഴ്ച പരീക്ഷ ഉണ്ടന്ന് പറഞ്ഞ് ഒന്നൊന്ന് പഠിച്ചയാരുന്നു ഇനി ഞാൻ വിയാരിച്ചു ഞാനിപ്പോ എനിക്കിപ്പൊ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ അതങ്ങ് പൂർത്തീകരിച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് കടക്കാന്ന്
ഏത് ലക്ഷ്യം
ഇപ്പോഴത്തെ നമ്മുടെ ഈ ലക്ഷ്യം
ആഹ് ഹ ഹ ഹാ
എന്നാ അതെയതെ അത് പൂർത്തീകരിച്ചിട്ടും ബാക്കിയുള്ളത് കൊറച്ചു നേരം പഠിക്കാന്ന് വിചാരിച്ചു എനിക്ക് പത്ത് മണിക്കൊന്നും ഒറക്കം വരില്ല
ഉം ഉം ഓ ഞാൻ എത്ര മണിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്നേ ഇപ്പൊ രാവിലെ പോകണ്ടോണ്ട് ഇപ്പ നേരത്തെ കെടന്ന് ഒറങ്ങുവാ ഷോ
എത്ര മണിക്കെണീക്കും
നാളെ ഇനി ആറ് മണി ആറ് മണി ആറര
എണീക്കും
യെസ്
അപ്പൊ കുളിച്ചിട്ട് എപ്പം അവിടെത്തും
കുളിക്കത്ത് ചെല ദെവസൊക്കെ കുളിക്കത്തുള്ളൂ
ആഹ് കുളിക്കാതാണെലും പല്ല് തേച്ച് കഴിച്ചിട്ട് വരും
ആഹ് അതേഴ് മണിക്ക് ഏഴ് മണി മാക്സിമം ഏഴഞ്ച്
നാളെ വിഷയം ഏതാവിടെ
മാത്സ്
കണക്കാ
കണക്കാ
അപ്പം ഉം കേരള ഭരണ സമ്പ്രദായത്തിന്റെ ആ സ അദ്ധ്യാപകൻ വര്ത്തില്ലേ
വരും വരും വരും അധ്യാപകൻ വരും അത് പക്ഷേ അത് പുള്ളി രാവിലെ വന്നിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകും മറ്റേ തത്സമയ സംരക്ഷണം ഒണ്ടല്ലോ
ആഹ് അതെയതെയതെതെ അപ്പം നമു ക്കാ ആ അധ്യാപകന്റെ ക്ലാസ്സ് കാണത്തില്ലല്ലേ
കാണും പയ അദ്ധ്യാപകൻ തിരികെ വരും
ഓഹോ അങ്ങനെയാണല്ലേ
ഉം
അപ്പൊ പിന്നെ പരീക്ഷ എപ്പ വിടും
അതെപ്പഴേലും വിട്ടോളും ഞാൻ പറഞ്ഞേ ഇനി ഉണ്ടോന്ന് അറിഞ്ഞൂട ചെലപ്പ ഇല്ല ഉം
ഏ നാപ്പതും മുപ്പതും അമ്പതും രൂപ കൊടുത്ത് നമ്മൾ മേടിക്കില്ലേ ആ പുസ്തക പ്പൻ്റെ പരീ ആ പരീക്ഷയൊക്കെ പരീക്ഷയും കാണും അല്ലേ
കാണുവല്ലോ
സാറാണെ ഫോ ന്നം മറ്റേത് ഒരെണ്ണം പുതുതായിട്ട് ഉണ്ടാക്കിയല്ലോ
എന്തോന്ന്
പുസ്തകവല്ല മറ്റേ മനസിലായോ എപ്പഴും പരസ്യങ്ങൾ ഇടുവല്ലോ അയിനെ പറ്റിയുള്ള
ആഹ് ആഹ് ആഹ് അതൊ അത് കൊറെണ്ണം ഉണ്ടാക്കി
അല്ല ആ പരസ്യം ഇടുന്ന സാധനം ഇല്ലേ ആഹ് അതിനകത്ത് ഈ ഏ പാഠപുസ്തകങ്ങളുടെ എല്ലാം ഫ്രീ ആയിട്ട് കെടപ്പുണ്ട് സൗജന്യായിട്ട്
ഒണ്ട്
അതിനകത്തപ്പ ഈ ചോദിയോത്തരം കാണുവോ ആ ചോദ്യോത്തരം മാറ്റുവോ
അതിനത്തു ചോദ്യോത്തരം ഒണ്ട് ആ ചോദ്യോത്തരം മാറ്റു എന്നാ എനിക്ക് തോന്നുന്നെ അന്ന് മാറ്റുവെന്ന അന്ന് എന്നോട് പറഞ്ഞേ പക്ഷെ ഇപ്പൊ എനിക്കതിനെ അറിയത്തില്ലേ
നീ എട്ത്തിട്ടുണ്ടോ അത്
ഞാൻ എട്ത്തിട്ടില്ല
ഇല്ല
ഉം
ആയിരം രൂപക്ക് പക്ഷെ ലാഭവായിരുന്നോ അതോ നഷ്ടവായിരുന്നോ അന്ന്
ആയിരം രൂ ക്ക് ലാഭവാരുന്നു ഈ പൈസക്ക് ലാഭവാണോന്ന് എനി ആയിരം രൂപക്ക് എന്തായാലും ലാഭ വാരുന്നു എടുത്തോർക്ക് നല്ലെയാ
ഏ ആഎടുത്തവർക്ക് ഇപ്പ എല്ലാം ഉം സൗജന്യം വന്ന് മറ്റേൽ എൽ ടി എല്ലാം ക്ലാസും സാർ അവർക്ക് മാത്രം ഒരു വർഷത്തേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അവരന്ന് എടുത്തോണ്ട് സ് സ് ഇപ്പൊ ലാഭവാണെന്ന് പുള്ളിക്കാരന് ആ അതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഒരു വർഷത്തേക്ക് ഇനി തൊ തൊറക്കുന്ന എല്ലാ കോഴ്സുകളും കൊടുക്കുവെന്ന്
ഉം ആദ്യം എടുത്താ മതിയാരുന്നല്ലോ
ശരിയാ
ഉം അലർജി മാറിയോ
അലർജി ഉം മാറി മാറി ഇപ്പ അതുകൊണ്ടല്ലേ സമാധാനത്തി ഇരിക്കണേ
ഉം കഴിച്ചോ
കഴിച്ചു പൂച്ചക്കുട്ടി എന്ത്യേ
താണ്ട് ഇവടെ കെടന്ന് കടിക്കുന്ന് ഇവടെ കെടപ്പുണ്ട്
എവടാത് ഒറങ്ങുന്ന്
അത് ഇവിടെ എവിടേലൊക്കെ കെടക്കും ചെലപ്പ എന്റെ അടുത്ത് വന്ന് കടക്കും അല്ലേ സെറ്റീ കെടക്കും.
ആണോ ശല്യ ഒന്നുവില്ലേ അയ്‌നെക്കൊണ്ട്
ആ ശല്യ കടിച്ച് പറിക്കും അത്രേ ഒള്ളൂ അതിന് കൊച്ച് ആയോണ്ടാ അഗ്രസ് ഇതാ മറ്റേ ദേഷ്യക്കാരനാ അതിപ്പ മാറും
പേരെന്തുവാ
ഉം മക്കു
മ എണങ്ങി വരുന്നതേ ഉള്ളോ അതോ എണങ്ങിയോ
എണങ്ങി വരുന്നതേ ഉള്ളൂ ഇത് മറ്റേ കൊച്ചുനാളിൽ ഈ പൂച്ചയൊക്കെ ഇങ്ങനെ കളിക്കത്തില്ലയോ വയറാലിട്ടി പിടിക്കുവ കാലേ പിടിക്ക അങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പൊ
വളരെ ചെറ്തല്ലേ
എസ് എസ്
എല്ലാം കഴിക്കൊ?
ആഹ് മറ്റേ ക്യാറ്റ് ഫുഡ് കൊടുക്കും, ചോറ് കൊടുക്കും, മീൻ കൊടുക്കും,
പാലോ?
പാല് കൊടുക്കും
ചായ ക്കെ കുടിക്കോ?
ചായയൊന്നും കുടിക്കത്തില്ല പാല് കുടിക്കും
അതിന് ഒറ്റയ്ക്ക് ആയി പോകുന്നതിന്റെ വെഷമൊന്നുല്ലേ?
ഇല്ല ഞാനുണ്ടല്ലോ ഞാന് അയ്നെ കല്യാണം കഴിച്ചു
അപ്പ നീ ആണണിനെ കല്യാണം കഴിക്കുന്നതിനെ എന്തുവാ പറയുന്നേ
അയ്യോ ശെരി ആണല്ലോ സോറി സോറി കല്യാണം കയിഞ്ഞ് ഡൈവോയ്സ്സ്‌
നിർത്ത് വേറെ എവിടെയും പോയി ഈ അസഭ്യം പറയരുത്
ബന്ധം
അതെ അതൊരു പെണ്ണായിരുന്നെങ്കി നമുക്ക് നോക്കായിരുന്നു
യ്യ ഞാൻ ഓർത്തില്ല അത്രക്ക് അങ്ങോട്ട് കടന്ന് ചിന്തിച്ചില്ല
നാളെ പറയാം ഇതിനുള്ള മറുപടി ഇപ്പം
അവൻ അവന്റെ ഗഡിനാണ് ഞാൻ അവന്റെ ഗാഡിയനാണ് ഞാ
അപ്പം നീ ജോലിക്കൊക്കെ പോകുമ്പോ അവൻ ഒറ്റക്കാവില്ലേ
ആഹ് അമ്മ അവന് കൂട്ടുണ്ട്
ആപാവം അമ്മ
അതെ അതെ
നീ പക്ഷെ എന്തൊരു ക്രൂരനാ
അതുകൊണ്ടല്ലേ അയ്ന്റെ സഹോദരങ്ങളിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, പറിച്ച് നീ ഇവടെ വരെ കൊണ്ട് വന്നേ
ഓ അയ്ന് ഇപ്പൊ എന്തോ?
നിന്നെ അങ്ങനെ കൊണ്ടു പോയായിരുന്നെങ്കിൽ നിനക്ക് എന്തു വെഷമം ഉണ്ടാവും
അവൻ ഇവിടെ മൂന്ന് നേരം ആഹാരം കിട്ടുന്നുണ്ട് പിന്നെ എന്താ പ്രശ്
ആഹാരത്തിനേക്കാൾ വലുതാണ് രക്തബന്ധം
ഓ ഓ ആഹാരം എന്തുവാ കഴിച്ചെന്നാ പറഞ്ഞെ ആഹ് മീൻ കറി ചോറും, മീൻ കറീം പർഞ്ഞെ ആണല്ലോ
ആഹ് അതിനേക്കാൾ വെൽതാണോ അത് അതിന് മനസ് ജീവികൾക്ക് പക്ഷെ അത്രയ്ക്ക് മറ്റേ
ഇമോഷൻസ്
അതെ അതെന്നെ അതിന്റെ മലയാളം ആലോയ്ക്കുന്ന് വികാരങ്ങള് കോറവാ
വികാരങ്ങളില്ല
വികാരങ്ങള് ഉണ്ട് അത് ഈ പട്ടിക്കൊക്കെ വന്നാൽ വികാരങ്ങള്ളുള്ള തോണ്ടല്ലേ അതിന്റെ യജമാൻന്നെ കാണതാവുമ്പോ അത് ഭയങ്കരവായിട്ട്
അതെ അതെ പൂച്ചക്ക് അയ്നുള്ള ബുദ്ധി ഇല്ല ഇത് അന്നേരം മറക്കും എല്ലാം
പൂച്ചക്ക് വേറെര് കാര്യോണ്ട് ഭയ പൂച്ച ഭയങ്കര സ്വന്തം കാര്യം ചെയ്യാനുള്ളോരു കഴിവാ കൊർചൂടി സ്വന്തം കാര്യം അങ്ങനെ മാത്രെ പൂച്ച ചിന്തിക്കത്തോള്ളൂ
ഉം ഷെൽഫഴിച്ചോ?
ഉം അതന്നെ പട്ടി അങ്ങനെല്ല പട്ടി ബാക്കിയുള്ള ഒട്ടു മിക്ക മൃഗങ്ങൾക്ക് ആഹ് പട്ടിക്ക് കൂറുണ്ട് നന്ദി ഉണ്ട കൂറ നന്ദിയുണ്ട്. പൂച്ചക്കതില്ല. പൂച്ചക്കിപ്പപ്പർത്തെ വീട്ടിനിന്നൊരു വലിയ മീൻ കൊടുത്തപ്പോ. പൂച്ച അങ്ങോട്ടോടും നാളെ.
അതെ അതാണ് അതാണ് ലോകം.
അതാണ് ലോ പു പൂച്ച മനുഷ്യരെ പോല.
അതെ ആ എനിയിപ്പം ഏഹ്. ചേച്ചിയുടെ ഭർത്താവ് കാന്റീനീന്ന് എന്തേലു ഒക്കെ കൊണ്ടു തരുവല്ലോ. വെരുമ്പോ കാന്റീനി പോയി പൈസ കൊ ചെലവാ വാങ്ങിക്കാല്ലോ നി.
ആ മേടിക്കാ. അവ്ടെ മേടി കയി ഞ്ഞവട്ടം എന്തൊക്കെയോ ഉണ് ചിപ്സ് കൊറെക്കെ സാധനങ്ങളൊ. കൊണ്ടു വന്നായിരുന്നു
ഉം അമ്മടെ എല്ലത്തിനും വെലക്കൊറവ
ആഹ് അതെ. ഉപ്പിയ ത ല്ലോ ലൊർക്ക്.
കൊപ്പിട്ടൊപ്പിട്ടപിന്നേ
മദ്യ ഉപയോഗിക്കുവോ? ! ! ! ! ! ! ! ! !
അ ഹ്. ഓ മദ്യംമ്മാ അത് നമ്മുടെ ശരീരത്തിനഹാനികരമാ. വളരെ. വളരെ ചുരുക്കം. ഒരു വർഷത്തിലൊരു വട്ടം. ! ! ! ! ! ! ! ! ! !
ഹ് അത് മതി അതാണ് ഒ ഒ നല്ലത്.
അതെ അതെ കാശില്ലല്ലോ. കാശുണ്ടെങ്കിമാത്രേ ഇതിനൊക്കെ മോചിതയാവു.
അതെ അതെ അങ്ങ. നമ്മടെ സ്ഥാപനത്തിന് താഴെയുള്ള അടികളൊക്കെ കാണാറുണ്ടോ?
ഓ ഉണ്ടണ്ട്ണ്ട് നാലക്ക് ദിവസം വരണമായിരുന്നു നാലക്ക ഒരു ദിവസം ഇവിടെ വന്നിട്ട്. ഫിറ്റ്സ് വന്നവടെ വീണ് ഞാൻ ഫാരോ ടെള്ളപ്പോ.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
! ! ! ! ! ! ! ! ! കള്ള് കുടിച് ആഹ് ശരി. അന്നുണ്ടായിരുന്നോ? ഫിറ്റ്സ് വന്നേന്റന്ന്.
ത്തേറ്റി വിട്ട് വഴക്ക് പറഞ
ആഹ് ശരിയ ശരിയ ശരിയ
അയാളെന്തുവയിരുന്നത് കാണിച്ചത്. ഒ ഹോ ആശുപത്രീന്ന് വണ്ടി വന്ന് കൊണ്ടുപോയി.
എൻ ക്ക്ട്ട എനിക്കയിയാ വന്നെ.
സ്വന്തമായിട്ടങ്ങ് അഹ്. ആയതല്ലേ. അത് പക്ഷേ എനിക്ക് തോന്നുന്നു, അയാക്കതിനുള്ള പ്രതിരോധ ശേഷി ഇല്ലായിരുന്നു.
ചുമ്മാ എന്താണീ പ്രധിരോധ ശേഷി ഇല്ലാത്തോനൊക്കെ ഈ പണിക്ക് പോകന്നത്. വീട്ടിലെങ്ങാനോം ഇരുന്നാ പോരെ
ചെലവരു മദ്യപിക്കുന്നത് നാലാ ൾക്കാരെ കാണിക്കാൻ വേണ്ടി, ചെലവര് സ്വന്തം ഇഷ്ടപ്രകാരം. ചെലവരാണെ നാല് പേര് കൂടുമ്പവിടാളാവാൻ കുടിക്കന്നവരുണ്ട്. പ്പം ചെലവർക്ക് ചെലപ്പോ ഒരു ഒരെണ്ണ ക്കെ ഒള്ളാർക്കും കപ്പാസിറ്റി, ഒരു ക്ലാസ് കുടിക്കാനൊക്കെഒള്ളായിരിക്കും കപ്
ഇന്നാലും ഒന്ന് ന്നാലും ഒന്ന്, ഒന്നാ ളാവാൻ വേണ്ടിട്ടേ.
ആഹ്, കൂട്ടാരുടെ എടേലൊക്കെ ച്ചി ആളാവാൻ വേണ്ടി കുടിക്കുന്ന പിള്ളാരൊക്കെ ഉണ്ടിനി ആഹ് ശർദ്ദി ച്ച് വാള് വെച്ച് എന്തിന ഇതൊക്കെ അല്ലാതുള്ള നം നമുക്ക് ലഹരികളൽ
അതെ അതെ, നമ്മളെ മോഹൻലാല് പറഞ്ഞത്പോലെ ഇത് ഇത് ക കുടിച്ച വഴി കിടക്കുക അത് അങ്ങനെ ആകുമ്പോഴാണ് ഇതൊരു ദുഷീലമായിട്ട് വരുന്നത്. പ്പ അയിന്റെ ഒരു ശീലവാ.
അതെ അതെ അതെ അതെ മോഹൻലാലിന്റെ ആരാധകനാണോ?
ആ പിന്നെ.. അതെ മോഹൻലാലാണ്, അതാ വേണ്ടത്.
അതെ
വിജയ് ആണോ സൂര്യ ആണോ?
സൂര്യ
ആഹ ഞാനിപൊളിച്ചും വിജയ് മണ്ട കളളത്തെട്ടി മുല്ലപ്പെരിയാറ് പണിയാൻ സമ്മതിക്കത്തുല്ല.
മുഖ്യമന്ത്രി അയല്ലോ അദ്ദേഹം.
ഉം അദ്ദേഹം അവന്റെ മോന്ത ഇടിച്ചു പരത്തണം. ഓ മുല്ലപെരിയാർപ്പൊ ഉ അവന് പുതിയത് പണിയൻ സമ്മക്കത്തില്ലെന്ന് നമ്മുടെ കേരളക്കാര്.